ഓ ഹലോ
ക്ക്ണില്ലെ
ആ ഇണ്ട് ഇണ്ട്
ആ നേരത്തെ ചെറിയെ എന്തോ ചെറുതാ എന്താ കുട്ടിന ഉറക്കി. എന്താ ചെറിയ കുട്ടിന ഉറക്കിക്കണ് വലിയ കുട്ടി വരുമ്പോത്തേന് ഓക്ക് വൈകുന്നേരത്തിന് കടി ഇതൊക്കെ ഉണ്ടാക്കി വെക്കീന്
ആ എന്താ ഉണ്ടാക്കണേ?
പഴംമ്പൊരി
ആ എ പഴംപൊരി ഉണ്ടാക്കല്
ഞങ്ങള് എന്താ മൈദയും കുറച്ച് തൈരും ഉപ്പും ഒരിത്തിരി അപ്പസോഡ സോഡാ പൊടിയുംപാട ട്ടാണ്ട് കുഴച്ച് ഒരു ചെറിയ ലൂസിൽ ലൂസ് ബാറ്റ് ആക്യാണ്ട് വെക്കും രാവിലെ വെക്കും അങ്ങനെ ആക്കി വെക്കും പിന്നെ ചുടാൻ നേര പിന്നെ പഴം നമ്മള് ചെറു ചെറിയ എന്താ ഒരു പഴം നാല് കഷ്ണമാക്കിട്ട് ബാറ്ററില് മുക്കിയാണ്ട് പൊരിക്കലാണ്
ആ
സ്കൂള് വീട്ട് വരുമ്പോഴ്ത്തന് ആ ആ മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇടും. ചെറിയൊരു കളറിന് അല്ലാതെ എന്താ ഫുഡ് കളർ അങ്ങനത്തെതൊന്നും ചേർക്കൂല കുട്ടികൾക്ക് കൊടുക്കണതല്ലേ. വല്ലാതെ നല്ലത് അതൊന്നവല്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ നല്ല കളറൊന്ന് ചേർക്കൂല ചെറുതായിട്ട് ഒരു ചെറിയൊരു കളറിന് വേണ്ടീട്ട് മഞ്ഞപ്പൊടി ഇടും. നിങ്ങളെങ്ങനെ ഉണ്ടാക്കല്, അങ്ങനെ തന്നെയാണോ?
ആ ഞാനി ഉമ്മണ് ഉണ്ടാക്കല്, ഞാൻ ഉണ്ടാക്കുമ്പോം മൈദ ഉപ്പ് അപ്പസോട മഞ്ഞപ്പൊടി ഇടും. ബാറ്ററി ഉണ്ടാക്കി വെച്ചിട്ട് പയനായിട്ട് അങ്ങനെ പൊരിച്ചിടാണ് ഉം
ചാടി
ഞങ്ങക്ക് ബ്രെഡ് ഉണ്ട്. അതുകൊണ്ട് എന്തേലും കഴിക്കാനുണ്ടാക്കണം അനിയന് സ്കൂ സ്കൂൾ ഇട്ടു വരുയ് അപ്പം എന്തേരും കൊടുക്കണ
എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? ആണോ ഒന്നാം ക്ലാസ്സിലാണ് അവിടെ അടുത്ത് തന്നെയാണോ സ്കൂളൊ ക്കെ
തന്നെയാണ് നാട്ടിൽഎന്നെ പിന്നെ ഓനന്തായാലും കൊണ്ടാക്കണം കുറച്ചു ദൂരവുണ്ട്. ആഹ് ഓന് ഇങ്ങോട്ട് ആയി ഇമ തയ്ക്കുമ്പോ അങ്ങനെ കൊണ്ടുപോകും
ആണോ ഉമ്മ എ ആ ഔടെ എന്താ കട എന്തേലും ഉണ്ടോ
ഉം ആ കടണ്ട് അപ്പൊ അങ്ങട്ട് പോകുമ്പോൾ എ കൊണ്ടോകാനാവും അപ്പളേങ്കിൽ ഇപ്പണ്ടങ്കിൽ ഇപ്പച്ചി കൊണ്ടാ അല്ലെങ്കിൽ പിന്നെ ഞാൻ ബസ് കേറിക്കാണ്ട് ഞാൻ കൊണ്ടാക്കിട്ട പിന്നെ തിരിച്ച് വരും
ആ അപ്പൊ അനക്ക് ക്ലാസ് ഉണ്ടാവൂല
എനിക്ക് ഇപ്പല്ല ഇല്ലാത്ത ദിവസം ഞാൻ എങ്ങനെയാ ചെയ്യല് അല്ലെങ്കിൽ ഒരു ടീച്ചറിന്റെ വീട് ഇവിടെയാണ് അപ്പൊ ടീച്ചറിന്റെപ്പം അങ്ങനെ പറഞ്ഞേക്കാ
ആ കൊറെ മാർഗങ്ങള്ണ്ട ഉണ്ട് ഇലെ
ആ ഇണ്ട്ണ്ട് ആ ഇണ്ട് ഒന്നുലത്തപ്പോ വിടലില്ല ഏ മടിള്ള കൂട്ടത്തിലൊന്നും ല്ല ഒ ഉഷാറാണ് ആ പഠിക്കാനും കളിക്കാനും നല്ല ഉഷാറല്ലേ
ൻ്റകുട്ടി രാവിലെ എഴുന്നേക്കാൻ മടി സ്കു സ്കൂൾക്ക് പോവാൻ മടിയില്ല രാവിലെ എഴുന്നേക്കാന്
ആ
എഴുന്നേറ്റ് കിട്ടൂല ഇപ്പൊ സ്കൂൾ ടൈം ആവുമ്പോ സ്കൂൾഉള്ള ടൈം ഉണ്ടാവുമ്പോൾ നേരത്ത ഉറക്കും ഒര് ഒമ്പത് ഒമ്പതര ആകുമ്പോ ത്തിന ഉറക്കും പക്ഷെ ഉറങ്ങി കിട്ടണെങ്കിൽ ഭയങ്കര പാടാണ്
ആ അ അതൊണ്ടാണ് രാവിലെ എഴുന്നേക്കാത്തത് നേരത്തെ ഉറക്കിയാൽ മതി
അയ്ന് ഓളോളെ ഇപ്പപ്പിം ആപ്പാപ്പാരും എല്ലാരും വന്ന് ഒല് കൊണ്ടരുന്നതൊക്കെ കഴിച്ച് ഓല് മുട്ടായി ഇതൊക്കെ കൊണ്ടൊരും അപ്പം അതും കാത്ത് കുറേ നേരം നിക്കും ഉറക്കാൻ കൊണ്ടുപോയാലും ഓളെ മനസ്സ് ഇവിടെ പൊറത്ത് ത്തെ കാരം ഒല് വന്ന്ക്ക്ണോ ന്താ ക്കീകണ് ഒരു വന്നേക്കണും ഓരെന്താ കൊണ്ട് വന്നേ ക്കണോതുല്ലതും ആലോചിച്ചിക്കാറെ ഒള്ളൂ കിടക്ക അപ്പൊക്കൊറക്കം വരൂല
ആഹ് എന്താണ്
വക്കുമ്പോ ഓള് കരയലാണ്
ആ എന്തേലുമൊക്കെ മടി പറയാൻ ഉണ്ടാവൂലേ
ആ മെയിനായിട്ട് പറയണത് വയറുവേദനാന്നാ
ആ ഓ
എപ്പളും വയറുവേദന തന്നെ ആ അപ്പൊ ചെ അപ്പം നമുക്ക് തോന്നും വയറുവേദന തന്നെയാണ് ച്ച് ഇപ്പം ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി സ്കാനിങ്ങ് ഒക്കെ എടുത്തപ്പൊ അയിലൊന്നും കൊഴപ്പോം ഇതൊന്നും പറഞ്ഞില്ല ഡോക്ടർ
മക്കള് വെറുതെ പറയും ഓളോട് ചോദിച്ചില്ലേ വെറുതെ പറയും ഒണങ്ങാനിട്ട്
ആ അത് ചോയിച്ചു അപ്പൊ നല്ല വയറുവേദന തന്നെയാണെന്ന് പറഞ്ഞു ഓള് ഇപ്പ ഏതായാലും മരുന്നൊക്കെ കൊടുത്ത് ഇപ്പം ഏതായാലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ശരിയായിക്കണം വയറുവേദന
ആ ആ എങ്ങനെ ഏ സ്കൂള് മുസ്ലിം കോളും അങ്ങനക്ക്
ആണ് അല്ല മുസ്ലിം സ്കൂൾ തന്നെയാണ് ആ ഇതാണ് ഏ ഗവൺ ണ് മാനേജ്മെന്റ്റ്റൂടെ കൂടി ഉള്ളതാണ് എല്ലാ കുട്ടികളും ഉണ്ട് ആ എല്ലാരും എല്ലാ കുട്ടികളും ഉള്ള സ്കൂളാണ്
സ്കൂളാ
പിന്നെ എന്തൊക്കെയാ
പിന്നെ എന്തൊക്കെയാ എന്തേലും ചെയ്യലുണ്ടോ ഇതെല്ലാതെ വർക്ക് എന്തേലും
ഇല്ല ഇപ്പൊ വലുതായിട്ട് ഒന്നുമില്ല ഇപ്പൊ ചെറിയ കുട്ടിയില്ലേ ഇപ്പോ കൂടുതലും സമയം കിട്ട് ട്ടലില്ല കുട്ടി ഉറങ്ങുമ്പോഴാണ് നമ്മക്ക് മ്മളെ പണിയെടുക്കാനുള്ള ടൈമ് കി
ആ മോന് ആ അത് ചെയ്യാന് ഇഷ്ടൊണ്ടോ ക്രാഫ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനിഷ്ടുണ്ട് താല്പര്യം
കല്യാണത്തിന് മുന്നേ കൊറേ ചെയ്തതേനി ഇപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞ അപ്പോ പിന്നെ കുട്ടികളൊക്കെ ആയപ്പോൾ പിന്നെ അതിനോട് ഇഷ്ടമാണ് പക്ഷേ ചെയ്യാനില്ല ഒരു ടൈം കിട്ടണില്ല ആ
അപ്പൊ ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് തുടങ്ങിയാ മതി നമ്മുക്ക്ന്നെ ഇഷ്ടമാണെങ്കിൽ ചെയ്യണന് കൊഴപ്പല്ലല്ലോ
ആ ഇനി ടൈം നമുക്ക് ക്ക് ഞ കണ്ടെത്തണം ടൈമ് കണ്ടെത്തണം
അ പണികൾ വീട്ടുപണികള് വേഗം ചെയ്തിട്ടുണ്ട് അതിന് നിന്നാതി
ആ അത് കഴിഞ്ഞു നിക്കുമ്പോത്തേന് അടുത്ത ചെറുത് ചെറുതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം ഓളാണെങ്കിൽ ഒരാള് ഓളെത്തന്നെ നോക്കാൻ വണേ
ആ
ഭയങ്കര ഇതാണ് പൊട്ടിത്തെറിച്ചാണ്ട് ഒരു കുട്ടിയാണ്
ആ ആ അയിന്റെ അനിയൻ അങ്ങനെയാണ്
ആ അടങ്ങി നിക്കൂല നമ്മള് ഒരാ ആള് നോക്കാൻ തന്നെ വാണം
ആ
ചെലപ്പോ എവിടെലുംഒക്കെ കേറിയാണ്ട് ജനൽമേം അവിടെ ഇവിടെക്കെ കേറിയാണ്ട് വീണാല് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഇണ്ടാവൂല
ആ പെൺകുട്ടിയ്ക്കാരല്ലേ
ആ പെൺകുട്ടിയാണേ
ആ അങ്ങനെ
ആൺകുട്ടികളെയും കാ ആൺകുട്ടികളെയും കാട്ടിലും എന്താ പെൺകുട്ടിയക്കാണ് കുറുമ്പ് കൂട് തല്
ആ ആ
ഉ പക്ഷെ വല്യ കുട്ടിക്ക് അത്രയ്ക്ക് വല്യ കൊഴപ്പൊന്നും ഇല്ലയ്നീ ട്ടോ
ആ ആ
വലിയ കുട്ടി അങ്ങനെ വല്ലേ കുസൃതി ഇതോ കുറുമ്പൊന്നുംല്ലായിന്ന ചെറിയ കുട്ടിക്കാണ്
ആ
അനിയനും അതേമാതിരി ആരിക്കൂലേ
ആ ഓന് അങ്ങനെ തന്നെയണേ ഒരു വിക്രസനൊന്നെങ്കിൽ ഫോണ് ഫോണ് കിട്ടിട്ടില്ലെങ്കി അത് ഇങ്ങനെ കച്ചറ ആയിട്ട് കളിയൊന്നും ഇല്ല ഒന്നെങ്കി ഫ് ഫോണ് അല്ലെങ്കി ടിവി അല്ലെങ്കി അങ്ങനെ കരഞ്ഞിങ്ങനേലുംക്കെ സാധിച്ചു ഇല്ലേ? ഞങ്ങള്പ്പോ ഇങ്ങട്ട് രണ്ട് വർഷായിട്ടൊള്ളൂ ഇങ്ങട്ട് മാറിട്ട് ഈ സ്ഥലത്ത്ക്ക് അപ്പൊ അങ്ങനെ കൊറവാണ് അവിടെയാണെങ്കി ഇണ്ടേനു.
അപ്പം വീട് വെച്ച് മാറിയതാണോ?
അല്ല വീട് ഞങ്ങള് എടുത്തതാണ്.
ഓ അങ്ങനെ കയറ്റി വെച്ച വീടെടുത്തതായിരിക്കുല്ലേ ആഹ് ആ.
അപ്പൊ ഇവടാ അങ്ങനെ കൊറവാ പിന്നെ വന്നിട്ട് രണ്ട് കൊല്ലായിട്ടൊള്ളു ഇന്നാലും ഓന്റെ പ്രായതിലുള്ള കുട്ട്യേളൊന്നുല്ല. പിന്നെ താത്തി താത്ത കു കുട്ട്യേളോക്കെ വന്നാ അങ്ങനെ കളിക്കും. ആ പിന്നെ ആപ്പാപ്പാന്റെ ഇപ്പാന്റെ എങ്ങനെ തല്ലുടെ ആ പിന്നെ ഓല് ഇനി ഒരു വയസിന് വ്യത്യാസൊള്ളൂ.
ആണോ പി
ഏ പിന്നെ ഓന്റെ കളിപ്പാട്ടംഅനിയനും അപ്പൊ ആഹ്. കളിപ്പാട്ടത്തിനും പിന്നെ എന്തിന് ഇങ്ങനെ തല്ലുട്ട്യേണ്ടാണ് എപ്പളും തല്ല് ആ ആ ആ. കണ്ണ് തെറ്റിയാ പിന്നെ തല്ലന്നെ ചെറ്യേ കുട്ടിണ്ടോ താത്ത ഓളോട് കൊഴപ്പൊന്നുല്ല ഓള ഭയങ്കര കാര്യാണ് ഓല് സെയിം പ്രായയതോണ്ട് ഓല് അങ്ങനെ തന്നെയായിരിക്കും എപ്പഴും ആ അ പറ്റൂല അങ്ങോട്ടും ഇങ്ങോട്ടും ന്നാ ഭയങ്ക ങ്കര സ്നേഹണേനും കൊറച്ചങ്ങട്ട് എന്തേലും പറ്റാത്ത കണ്ടാല് തല്ലൊള്ളൂ. അതെ. അല്ലാത്തപ്പം കൊഴപ്പൊന്നുല്ല.
ചെലപ്പം നല്ല സ്നേഹയിരിക്കൂല്ലേ.
ഇതന്നെണ്. എ എന്തേലൊക്കെ ഇണ്ടാവും കുട്ട്യേളാവുമ്പോ അങ്ങനെ ചെറ്ത്ണ്ടായാല് അയിന് പിന്നെ കരയലും
ആ ആ പഠിക്കാനൊ ക്കെ എങ്ങനേ ഓന്
പഠിക്കാൻ നല്ല അടിപൊളിയാണ് പഠിക്കാന് അതേപോലെ കളിയും പഠിത്തം ഒപ്പം ഒരേ പോലെ കൊണ്ടടക്കണംന്നാണ് സ്കൂൾന്നൊക്കെ ടീച്ചേഴസ് ഒക്കെ ഇങ്ങനെ പറയും
ഉം ആരാ പഠിപ്പിക്കല് ഇയ്യാണോ പഠിപ്പിക്കല് അതോ ധോ
ഓനെ അങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യം ഒന്നുല്ല ഇപ്പൊ ആഹ്., ഒന്നാം ക്ലാസ്ലെത്തിപ്പയെ സി ബി എസ് ഇ ആയതുകൊണ്ട് നല്ലോം പഠി ക്കാൻണ്ട് അപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കണം അങ്ങാ അല്ലെങ്കിൽ നടക്കൂല ആഹ് ഒരു ചാപ്റ്ററന്നെ അങ്ങനെ റീഡ് ചെയ്യാൻ പറഞ്ഞ് ടീച്ചേഴസ് ഇങ്ങനെ വിടലുണ്ട് അല്ലാതെ ഓനെന്നെ എൽ കെ ജി യു കെ ജി കോ സ അങ്ങനെ ആരും നോക്കിട്ടൊന്നും ഇല്ല ടീച്ചേർസാവുമ്പം പഠിപ്പിക്ക സ്കൂളിൽന്ന് പഠിക്കാ അങ്ങനെ പഠിച്ച് നല്ല മാർക്ക്ണ്ടേനി ഇനി ഒന്നൂടെ അത് സത്യം പറഞ്ഞാ നല്ലോണം ഇണ്ട് സിലബസ് അപ്പം പിന്നെ അതിനനുസരിച്ച് പഠിപ്പിക്കണം
ആഹ് ഇനി ഓരോ വർഷം കൂടു തോറും ക്ലാസ് കൂടുന്തോറും കൂടി കൂടി സിലബസ് കൂടി കൂടി വരെയല്ലേ കുട്ടിയ
ആഹ് ഗവൺമെന്റും അല്ല സി ബി എസ് ഇ ആവുമ്പോ നല്ലോണ്ണം പഠിക്കാനും ഉണ്ട് ഇംഗ്ലീഷല്ലേ ആഹ് ആഹ്
നീ ഗവൺമെന്റിക്ക് മാറ്റുവോ അതോ
ഇല്ല ഇവിടെ കഴിയണതും ഇവിടെ നോക്കണം എന്നിട്ട് തീരുമാനിക്കുള്ളു
ആഹ് അത് ശരി ഉം
എന്നാ ആയിക്കോട്ടെ
ആഹ് എന്നാ ശരി എന്നാ പിന്നെ